ആ
ഇതാരോഗ്യവകുപ്പിന്റെ ഉദ്യോഗസ്ഥനല്ലേ?
ആ ആ ആണ് ആണ്
ആ ഇത് വേനാറ്റുര് ഭാഗത്ത്ന്നാണ് ഇവിടെ ഞങ്ങളുടെ വീടിനടുത്ത് ദിവസേനെ,
ആഹ്
നേരാക്കി
ആ ആ ഏടെ ആ മേലാറ്റൂര് ഭാഗത്താണല്ലേ?
ആ മേലാറ്റൂര് ഭാഗത്ത് കിഴക്കുമ്പാട ആ ഭാഗത്തയ്റ്റ്
ആഹ് ആ ആടെ നിങ്ങൾക്ക് മാലിന്യം തന്ന ആൾക്കാരെ കൃത്യമായിട്ടറിയോ?
ഞങ്ങക്ക് അറീല ഞങ്ങള് രാ രാത്രി സമയത്താണ് അവര് വന്ന് മാലിന്യം തള്ളുന്നത് അതുകൊണ്ട് എനക്ക് അവരെ പറ്റി കൃത്യമായറിയില്ല ആളുകള് കൊറേ തടഞ്ഞിട്ട്ണ്ട് ചില സമയങ്ങളിലൊക്കെ പക്ഷെ അവ വീണ്ടും ഈ പ്രവർത്തി ചെയ്തൊണ്ടിരിക്കയാണ് ഞങ്ങള് കൊറെ പരാ തിപ്പെട്ടിട്ടത് നിർത്തീറ്റില്ല ഞങ്ങ്ക്ക് നല്ലെ ശല്ല്യം ഉണ്ടാകുന്നുണ്ട്
ആ ഓക്കെ ങ്ങ ആ വിശ്യത്തിന് നമുക്ക് ഒരു ശക്തമായ ഒരു തീരുമാനം ണ്ടാക്കാം സാധാരണ എന്താ ചെയ്യാന്ന് വെച്ചാല് നമ്മള് ആദ്യ ഒരു നിരീക്ഷണ വസ്തു അവടെ സ്ഥാപിക്കും നിരീക്ഷണ വസ്തു സ്ഥാപിച്ചിട്ട്, അതില് പിടിക്കപ്പെടുന്ന എല്ലാവർക്കും നല്ല കർശനമായ നടപടി സ്വീ കരിക്കും അങ്ങനെയാണ് പൊതുവെ പ്രാഥമികമായിക്കാണ്ട് ചെയ്യാറ്ള്ളത് തുടക്കെന്നെലക്ക് നമ്മളങ്ങനെ ചെയ്യ പിന്നീട് നമുക്ക് അവടപ്പാകെ മാലിന്യയ്ക്കാണ്ടേക്കാരല്ലേ ണ്ടാവാ
ആ അവടെ ഓല് ചെലെ സമയത്ത് ആ ആളുകൾ ഇല്ലാത്ത സമയത്ത് കുഴിച്ചിടും പക്ഷെ ചെലെ സമയത്ത് പെട്ടെന്ന് തട്ടി പോവുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട്, അയിന്റെ, മണവും ഇതൊക്കെ ആളുകള് താക്കിയാല് രോഗൊക്കെണ്ടാക്ക്ണ, സന്ദർഭം കൊണ്ടാണ്
ആഹ് ആഹ് നിങ്ങള് ഏത് പഞ്ചായത്താണ്?
ഞങ്ങള് മേലാറ്റൂർ പഞ്ചായത്ത്
ആ മേലാറ്റുര് പഞ്ചായത്ത്ലേ ഞമ്മക്കേ ആ പഞ്ച ആഹ് കേക്കുമ്പാടം വാഡ് ഞമ്മക്ക്, ആ പഞ്ചായത്തിനടിസ്ഥാനത്തിലേ നമ്മള് ഏതായാലും ഈയൊര്, ആഴ്ചയില് അതായത് ഈ വൈകാതെ തന്നെ ഈ ഒര് ഞായറാഴ്ച തന്നായിരിക്കും നമ്മളൊരു ബോധവൽക്കരണ ക്ലാസ്സ് ഒര്ത് വെക്ക്ണ്ടത് ഒരു പഠനം വെക്കുന്നുണ്ട് അപ്പോ അതിന്റെ കീഴിലെല്ലാ പഞ്ചായത്തും അംഗമാവണം അപ്പൊ നിങ്ങളുടെ പഞ്ചായത്തിലുമൊര്, ഇത്ണ്ടാവും പഠനണ്ടാവും
ആ
അപ്പോ നിങ്ങള് എന്ത് ചെയ്യാന്ന് വെച്ചാല് നിങ്ങളുടെ നാട്ടിലുള്ള എല്ലാ ആൾക്കാരും ആ പഠനത്തിൽ പങ്കെടുക്കാൻ നോക്കുക
ആ ഈ പറയുന്ന ആൾക്കാർ ഇപ്പ ഞങ്ങളെ പഞ്ചായത്താവണുന്നില്ലല്ലോ? അത ഈ പറയുന്ന ആളുകള് കൊണ്ടിടുന്നിടുന്ന ആളുകളെ ഞങ്ങളുടെ
അതല്ല നിങ്ങള് അ അതിന് നമ്മള് ഒരു ഇതെങ്ങനൊക്കെ ഇതിനൊക്കെ ആ് ഇതിനന് എങ്ങനെ പരിഹാരം കാണാന്ന് നമ്മള ഇതില് വ്യക്തമാക്കുന്നുണ്ട് പഠനത്തിലനൂടെ വ്യക്തമാക്കി പറയും പിന്നെ അതല്ല നിങ്ങെന്ത് ചെയ്യ വെച്ചാല് നിങ്ങള് ഒരു രേഖാ മൂലം ഒരു പരാതി തരാ പരാതി എഴുതിതന്നിട്ട് ഞങ്ങളിലേക്ക് എത്തിച്ചതാൽ മതി ഞങ്ങൾ എ
എങ്ങനെയാണ് നിങ്ങളേക്ക് എത്തിക്കേണ്ടത്
അത് നിങ്ങള് ഓൺലൈൻ വയ്യോ എന്തെങ്കിലുമൊക്കെ ഒരു മാർഗത്തിലൂട് സ്വീരിച്ചാൽ മതി അല്ല എങ്കും ഞായറാഴ്ച ഞങ്ങൾ ഞായറാഴ്ച ഓരോ പഞ്ചായത്തിലൂടെ നേരിട്ട് വരുന്നുണ്ട് അപ്പോ ഓരോ പഞ്ചായത്തുകൾ നേരിട്ട് വരുമ്പോ നിങ്ങ അതിനുള്ളത് ഞങ്ങളിലേക്ക് എത്തിച്ചാൽ മതി നിങ്ങൾ എന്ത് ചെയ്യാ, നിങ്ങള് നാട്ടിലൊ ഒരു നാലഞ്ച ആൾക്കാര് ഒരു പരാതി എഴുതിട്ട് അതിന്റെ അടിയിൽ ഒരു നാലഞ്ച ആൾക്കാാര് ഒപ്പ ഇടുക അങ്ങനെ ഒപ്പ ഇട്ടിട്ട് ചെന്നമതി
ആ
നിങ്ങൾ ആ ആ
നിങ്ങള് എവിടേക്ക അതിപ്പോ ഞങ്ങള് പഞ്ചായത്തേക്ക് എത്തിച്ചെന്നാൽ മതിയോ അതോ? നിങ്ങളുടെ
ആഹ് അത് മതി ഇപ്പ പിന്നെ പഞ്ചായത്തിലെ ആൾക്കാാര് ഞങ്ങൾക്ക് തരും ന അങ്ങനെ ചെയ്താ മതി നിങ്ങള് എടുത്ത് പുഴ എന്തേലും ഒഴു കുന്നുണ്ടോ?
ആഹ് ഞങ്ങളുടെ അടുത്തേക്ക് തോട് ഒഴുകുന്നുണ്ട് പുഴലേക്ക്
ആഹ ആഹ് ആ തോട്ടിലേക്ക് ഈ മാലിന്യം വീയുന്നുണ്ടോ?
തോട്ടിലേക്ക് ചെറുതായിട്ട് ആ തോട്ടിലേക്കും ഇടുന്നുണ്ട് പക്ഷെ വല്ല പറമ്പിലിലേക്ക് ഇട അത്ര ഇടുന്നില്ല,
ആഹ അ തോടതൊക്കെ വൃത്തിയാക്കേണ്ടി വരുല്ലേ എല്ലാതും
അത് വൃത്തിയാക്കണം ഞാൻ ഇതിനെന്തെങ്കലും പരിഹാരം ഉണ്ടാക്കിയിട്ട് പറയൻ വേണ്ടിട്ടാണ്
ആഹ നിങ്ങക്ക് അവിടെ മാലിന്യം തള്ളുന്ന ആൾക്കാരെ വിവരം എന്തെങ്കിലും അറിയോ? എന്തെലും വിവരം കിട്ടിയിട്ടുണ്ടോ ആരൊക്കെയാണെന്ന് കൃത്യായിട്ട് അറിയോ?
ഞങ്ങക്ക് തോന്നുന്നത് അത് ഇവിടെ കുറച്ചപ്പുറത്തെ ഇവിടെ പശുവിനെയും വലിയ മൃഗങ്ങളക്കെർക്കണേ, സ്ഥലണ്ട അവിടെ തോന്നു ഓലാണ് തോന്നുന്നത് ക്ക് ഉറപ്പില്ല അതുകൊണ്ടാണ്ഞ ആരെ പരാതിപ്പെടാത്തത്
ആഹ പിന്നെ ഞമുക്ക് വേറൊരു മാർഗം കൂടിണ്ട് എന്താന്ന് വെച്ചാലേ നിങ്ങള് ഇങ്ങനെ ഈ സംഭവങ്ങൾ കാണുമ്പോ ആരെങ്കിലും അവിടെ വന്നിട്ട് മാലി ഇത് കാണുമ്പോ നിങ്ങള് എന്താ ചെയച്ചാല് അതിന്റെ ഒരു ചിത്രം എടുത്തിട്ട് ഞങ്ങളിലേക്ക് അയച്ചു തന്നാൽ മതി അല്ലെങ്കില് പഞ്ചായത്തില ആക്കെങ്കിലും അയച്ച കൊടുത്തിട്ട് ഞങ്ങളിലേക്ക് എത്തിക്കാൻ പറഞ്ഞാൽ മതി അതിന് തക്കതായ കർശനമായ നടപടി സ്വീകരിക്കാം.
ആ ഞങ്ങള് നാട്ടിലെ കുറച്ചു പേർ അതിന് തയ്യാറായാണ്ട് ചിത്രം എടുക്കാൻ വേണ്ടി രാത്രി ഒരുങ്ങിയിരുന്നിരുന്നു പക്ഷെ ആ സമയങ്ങളൊന്നും ഈ.. വെ മാലിന്യം കൊട്ന്നിരുന്ന ആളുകൾ വരുന്നില്ല കാരണം. ഇവടെ ആരെയിലും അറിച്ചു കൊടുക്കുന്നുണ്ടോ എനിക്ക് സംശയമുണ്ട്.
ആഹ് അഅപ്പ മ്മക്ക് എന്താ ചെയ്യാന്ന് വെച്ചാല് നമ്മള അഉടെ ഒരു നിരീക്ഷണ വസ്തു വെക്കാം. വൈകാതെ തന്നെ മുക്ക് നിരീക്ഷണ വക്കാം അപ്പൊ നമുക്ക് പിന്നെ അയിന് ഒരു പൂർണ്ണമായ ഒരു പരിഹാരയല്ലോ. പിന്നെ ആരും അവിടെ കൊട്ന്ന്. ഇത് മാലിന്യം തള്ളൂല അപ്പൊ അങ്ങനെ ആരെങ്കിലും തള്ളാണെങ്കിൽ തന്നെ നമക്ക് അവര്ക്ക്. ഒരു കർശനമായ നടപടി സ്വീകരിക്കാം. അപ്പൊ അങ്ങനെ ഹ് വെച്ചാല് നമുക്ക് വലിയ ഹ്.. ഒരു പ്രതിസന്ധി തന്നെ നീങ്ങി കിട്ടും.
അഹ് ഞങ്ങളിപ്പോ
ആഹ്.
ഞങ്ങളിപ്പോൾ പരാതി തന്നാൽ നിങ്ങളീ മാലിന്യം നീക്കാൻ ന്തെ എന്ത് വഴി ചെയ്യുന്നത്?
ആ മാലിന്യം നീക്കാണ് ഞമ്മള് തന്നെ കൊറച്ച് ജോലിക്കാരെ ഏൽപ്പിക്കും ഞമ്മളെ. ഏഹ് വകുപ്പിന്റെ കീഴിൽ തന്നെ. പൂർണ്ണമായ ചെലവ് ഞങ്ങൾ വഹിക്കും ഞങ്ങള വ വകുപ്പിന്റെ കീഴിൽ തന്നെ ഞങ്ങളൊര് ഏഹ് പണിക്കാരെ ജോലിക്കാരെ ഏർപ്പെടുത്തിയിട്ട് നമ്മൾ പൂർണ്ണമായിട്ടും ആ മാലിന്യം അവിട്ന്നീക്കും. മാത്രമല്ല അവിടെ മ്മൾ ഒരു സ്ഥാപിക്കുകയും ചെയ്തു അനെ സ്ഥാപിച്ചിട്ട്. ഇനി അവിടെ ഒരു മാലിന്യം തള്ളാത്ത രൂപത്തിൽ നമ്മള് എന്ത് നടപടി സ്വീകരിക്കും? നിങ്ങള് ആദ്യം ചെയ്യേണ്ടേ ഞാൻ പറഞ്ഞതുപോലെ ഒരു രേഖാമൂലം പരാതി എഴുതിയിട്ട് ഞങ്ങളിലേക്ക് തരാ. ഇന്നാലെ ഞങ്ങക്ക് ഇതില് കൂടുതലായി ട്ട് പരിശോധന നടത്താൻ സാധിക്കുള്ളൂ.
ആഹ് ഞങ്ങള്. ഇപ്പൊ എത്രീസം കൊണ്ടാണ് ഇപ്പ മാലിന്യം നീക്കി തെര്ന ങ്ങക്ക് ഏകദേശം പറയാൻ സാധിക്കൊ പരാതി തന്നതിന് ശേഷം.
അല്ല നിങ്ങള് ഞങ്ങള് ഞാറായ്ച അങ്ങോട്ട് വരുന്നുണ്ട് അപ്പൊ ഞാറാഴയ്ച ഇങ്ങോട്ട് വരുമ്പോ നിങ്ങള പരാതി തന്നാല് ഞങ്ങളൊര് രണ്ട് മൂന്ന് ദിവസം അതിനപ്പറം എന്തായാലും നീങ്ങുയി പോവൂല രണ്ട്മൂന്ന് ദിവ ത്തിനുള്ളില് ഞങ്ങളയിൽ പൂർണ്ണമായ പരിഹാരം കണ്ടിട്ട് പഞ്ചായത്തിന്റെ ഉദ്യോഗസ്ഥന്മാർ അറിയിക്കും.
ആഹ് അപ്പോ നിങ്ങള് ഞായറായ്ച വരുമ്പോതി ഞങ്ങൾ എല്ലാരും കൂടിയൊ രു പരാതി മൂലം. എഴുതി ഒപ്പിട്ട് നിങ്ങക്ക് നൽകാം.
മനസ്സിലായില്ലേ പിന്നെ വേറൊരു വഴി എന്താ ച്ചാല് നിങ്ങള് ഞങ്ങള് അങ്ങോട്ട് ഞാറായ്ച്ചെത്ത്ണീന്റെ മുമ്പ് ശനിയായ്ചയോ അല്ലെങ്കിൽ വ്യാഴാഴ്ച യ്ച്ചയോ അയിന്റെ മുമ്പായിട്ട് നിങ്ങള്. ഒരു ഇത് കൂട്അ നിങ്ങളെ നേതാക്കന്മാരെല്ലാരും ഒന്ന് ചർച്ച ചെയ്തിട്ട് അ അവിടെ എന്തൊക്കെ പരിഹാരം വേറെ വല്ല പരിഹാരം അങ്ങനെയൊക്കെ കാണാം അല്ലെങ്കിൽ നമ്മളിങ്ങനെ നിരീക്ഷണ വസ്തു സ്ഥാപിച്ചാൽന്നെ അവിടെ വേറെ ടെന്തൊക്കെ മാലിന്യം തള്ളാനുള്ള സാധ്യതകളുണ്ട് അല്ലെങ്കിൽ എവിടൊക്കെ നിരീക്ഷണ വസ്തുകൾ സ്ഥാപിക്കണം. അങ്ങനെയൊക്കെ ഒന്നിങ്ങളൊന്ന് പഞ്ചായത്തിലെ ആൾക്കാരെ ഒന്ന് ഒന്ന് നേതാക്കന്മാരും ചർച്ച ചെയ്തിട്ട്. ഞങ്ങൾക്ക് ആ വിവരം തന്നാ മതി അപ്പൊ ഞങ്ങളയിന് കൂടുതലായിട്ട് പരിശോധിച്ചിട്ട് വേണ്ട നടപടി സ്വീകരിക്കും.
ആഹ് ഇവിടെത് മാ ഇത് പറഞ്ഞപ്പൊളെ ഇപ്പഴാണ് ൻക്ക് ഓർമ്മ വന്നത് ഞങ്ങളുടെ. തോട് ഒഴികുന്നതിന്റെ സൈഡിലായിട്ട് അവിടെയും മാലിനും തള്ളുന്നതായിട്ട് പരാതി തന്നിട്ടുണ്ട് നമ്മടെ. നാട്ടിലെ ചില ആളുകൾ.
ആ ആഹ് അപ്പൊ അയിനൊരു വ്യക്തമായ പ ഹ് പരിഹാരം കാണാം. തോട് ന്നൊക്കെ പറഞ്ഞാല് നമക്ക്റിയാം അധികാള്ക്കാരും വെള്ളം കുടിക്കുന്ന സ്ഥല ആയതുകൊണ്ടേ. അത് പല ഹ്.. സ്ഥലങ്ങളിലേക്ക് ഒഴുകി പോകുന്നത് കൊണ്ട് നമുക്കത് അ ഹ് അടിയന്തരമായിട്ടും അ അ ഹ് വ് വൃത്തിയാക്കണം.
അപ്പോ ആ ഭാഗത്തും നിരീഷണസ്തു വെക്കേണ്ടതായിട്ടുണ്ടാവും.
ആ.. ആ.. ഓക്കെ ഓക്കെ നിങ്ങള്. നേതാക്കന്മാര് കൂടി ചർച്ച ചെയ്തിട്ട് എവിടൊക്കേണ് വെക്കേണ്ടത് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് അയിനെ വെ റന്തൊക്കെ മാർഗ്ഗത്തിൽ നമുക്കയിന് പരിഹാരം കാണാംന്നൊക്കെ നിങ്ങൾ വ്യക്തമായി ചർച്ച ചെയ്തിട്ട് അയിന്റെ ഒര് കുറിപ്പ് ഞങ്ങളിലേക്ക് തന്നാൽ മതി.
ആഹ് ഓക്കെ.
ആ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ആ
ഈ മഴക്കാലം ഈ മഴക്കാലം ആയതുകൊണ്ട് ഇപ്പോ പോയി ഈ ദായം കൊണ്ട് ഊതിൽ പനി കൂടുതല് രോഗങ്ങൾ പടരുന്ന കാലമാണല്ലോ ഇപ്പോള് അതിനെപ്പറ്റി നിങ്ങൾക്ക് എന്തെലും കോ കെ ഹെൽത്ത് ആരോഗ്യ ക്ലാസോ ഇതിൽ നടത്തുന്നുണ്ടോ
ഏ ആ ക്ലാസ്സുണ്ട് നമ്മള് ക്ലാസ് വെക്കുന്നുണ്ട് നമ്മള് പഠന അതിനെ വ്യക്തമായിട്ട് പഠനം വെക്കുന്നുണ്ട്
അത് എങ്ങനെയാണ് ഇപ്പൊ ഞങ്ങൾക്ക് അതിലേക്ക് എത്തിപ്പെടാൻ സാധിക്കും എങ്ങനെയാണത് കേൾക്കാൻ സാധിക്കുന്നത് എങ്ങനെയാണ്
നമ്മള്ള്ള് അത് ഞായറാഴ്ച വന്നിട്ട് അതിന്റെ തക്കതായ ഒരു തീരുമാനം എടുക്കും നിങ്ങൾക്ക് വേണ്ട രൂപത്തില് ക്ലാസ് എന്ത് പഠനമാണ് വെക്കേണ്ടത് ആ പഠനത്തിന്റെ രൂപത്തിൽ നമ്മൾ എല്ലാം ശരിയാക്കി തരും
ഈ നാട്ടിൽ കുറെ ആൾ കുട്ടികൾക്കും വലിയ ആളുകൾക്കും കുറെേ രോഗങ്ങളും ഇതൊക്കെ പിടിപെടുക്കുന്നുണ്ട് അതിന് എങ്ങനെയാണ് പ്രതിരോധിക്കുന്നത് എന്താണ് ഞാൻ നിന്നെ വിട്ടു നിൽക്കാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് പറ്റിയുള്ള ഒരു പഠനം ഞങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ അത് വളരെ ഉപകാരമായിരിക്കും
ആ ഓക്കെ അതിനെ തകത്തായ പരിഹാരം കാണും നിങ്ങളുടെ ആ വിഷയത്തിന് ഏ, വജറാവേണ്ട ആവശ്യമെന്നുമില്ല നമ്മ അതിന് വ്യക്തമായൊരു പരിഹാരം കാണും. നിങ്ങൾ ഞങ്ങൾ പറഞ്ഞതുപോലെ റി അ ഒരു തക്കതായ ചർച്ച ചെയ്തിട്ട് നിങ്ങൾ അതിനുള്ള ഒരു തയ്യാറാക്കി വെക്കാം. വേഗം തയാറാക്കി വെക്കാം
ആ ഓക്കെ ഞങ്ങള് നിങ്ങള് പറമ്പുങ്ങളെ ശനിയാഴ്ചയായിട്ട് ഒരു യോഗം കൂടി അതിനുള്ള തീരുമാനങ്ങൾ എടുത്തെ എന്ത് എന്തൊക്കെയാണ് നിങ്ങൾക്ക് തെരെ പരാതി നൽകേണ്ടതുള്ള തീരുമാനങ്ങ കൊടുത്ത് ഒരു രേഖാമൂലം ഈ ഉണ്ട ഒക്കെ എഴുതി ഉപ്പിട്ട് ശേഷം ഞായറാഴ്ച നിങ്ങൾ വരുമ്പോൾ നിങ്ങളുടെ കയ്യിലേക്ക് നൽക്കാം നിങ്ങള് ഞായറാഴ്ച എപ്പോഴാണ് എത്തുക
എന്നാൽ നമ്മുക്ക് അതിന് പരിഹാരം കാണാം
ആ ഓക്കെ ഈ പോയെർന്നോ ഞായറാഴ്ച എല്ലാം നിങ്ങൾക്ക് രോഖമൂലം നൽക്കാം അപ്പൊ എന്നാ ശരി
ആ ശരി ശരി ഉം